ഹലോ
ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആ പ്പൊ കേൾക്ക്ണ്ട്
എന്തേ വിശേഷം
സുഖായിരിക്കുന്നു അവിടെ
വടെം സുഖം മഴന്ന് കുറവാ ഇന്ന് വെയിലാണ്
ആ
വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിന്നൊന്നുല്ല വാഴ വാഴണ്ട് പിന്നെ പച്ചമുളക് അങ്ങനെയൊക്കെണ്ട് അങ്ങ
ഏ അപ്പൊ വീട്ടില് ഇപ്പൊ മൊളകൊന്നും വാങ്ങാറില്ലേ മൊളക് തോനെ ഉണ്ടാവേക്കൂലെ
ഉം ആ
ഏതാ നീണ്ട മൊളകാണോ
ആ നീണ്ടതുണ്ട് പിന്നെ ഉണ്ട മൊളക്ണ്ട് പിന്നെ പല കളറായിയിട്ടുള്ള മുളകില്ലെ നീല വെള്ള എങ്ങനെ
ഏയ് അങ്ങ് ചെറ് ചെറിയത് നല്ല എരുവിക്കാരം ചീരാ പറങ്കിണ്ടോ എന്താ നിങ്ങളെ അവിടെ എന്താ പറയാന്നറിയില്ല
ആ ആ ശീന മൊളക്
ആ ചീന ചീനാന്നാ പറയാ
ഉം ചീന മൊളക് ഉം
അത് സുർക്കയിലൊക്കെ ഇട്ട് കഴിച്ചാ നല്ല രസാലേ പിന്നെ തക്കാളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
തക്കാളി ഇല്ലായിരുന്നു ഇപ്പൊ കഴിഞ്ഞു
ക്കൾ ഏ പൊറത്ത് കൊടുക്കാറുണ്ടോ അതായത് കടകളിലേക്കൊക്കെ ഏ വീട്ടിൽ തന്നെ ഉപയോഗിക്കലേ ക്കാരല്ലേ
ആ
അപ്പൊ ഏർ നല്ല വളമ കെട്ട എടുക്കാൻ പറ്റുവോ
കൊടുക്ക അ നനക്കും വെള്ളം അത് മതി വേറൊന്ന വേണ ഉം
ഏ നനച്ചാ മതിയാവുംല്ലേ ഇതാണെങ്കിലോ വാഴയാണെങ്കിലോ
വാഴ അല്ലെങ്കി അന് അയിനി ഇട്ട് കൊടുക്കണല്ലോ വാഴക്ക് ഇട്ട് കൊടുക്കണം
ഏ എന്താ എല്ലാ ഏ മൈസൂരാണോ അതോ വലിയ നേന്ത്രനോ
ഏ നേന്ത്രപ്പഴംുണ്ട് പിന്നെ ര്ണ്ട് ചെറുപഴ ഇണ്ടാവില്ലേ മറ്റേ ചെറുത്
ആഹ പറ്റ ചെറുത്ല്ലേ നറയെ കായുണ്ടാവും
ഉം ഉം
ഏ അതൊക്കെ ഉണ്ടോ അത് അതും വീട്ടില് ഉപയോഗിക്കലാ അതോ പുറത്ത് കൊടുക്കും കോ കടകളിലൊക്കെ ഏ ഏ അപ്പൊ അങ്ങനെ മാസത്തില് ഒരു കൊലക്കെ ഉണ്ടാവോ
ഏ് അങ്ങനെന്ന ഇപ്പത് ഉണ്ടായി വരനൊള്ളൂ
ആണോ ആഹ ഇപ്പ അതിന്റെ സീസൺ ആയിട്ട്ുണ്ടാവുള്ളൂല്ലേ ചക്കി മാങ്ങിയക്കണ്ടോ
ആ ചക്ക മാങ്ങിക്കെണ്ട്
ഏ അപ്പൊ ചക്കക ചക്കപ്പൊരി ഒക്കെ ഉണ്ടാക്കാ മതിയാവല്ലേ
ഉം
ചക്ക കൂട്ടാനോ
ചക്ക കൂട്ടാന് ഉണ്ടാകുണു
ഏ അങ്ങനെ നിങ്ങള് ചക്ക കൂട്ടാന കുക്കറിലാണ് ഉണ്ടാക്കല്
അല്ല അടുപ്പില ഇണ്ടാക്കത് വിറക്ട്ട് ട്ടന്നെ
എന്തൊക്കെയ ആഡ്യ്യ
അയില എന്താ മഞ്ഞപ്പൊടി ഉപ്പ് ആഹ അതൊക്കെവേവിച്ചെടുക്കും എന്നിട്ട് അതിൽ പിന്നെ തേങ്ങ അക്കെ ഉണ്ടാവലേ തേങ്ങ ജീരകം
ഏത്ഏ നല്ല ജീരകോ
ആഹ ചെറുചീരകം
ആഹ ആഹ
പിന്നെ കുരുമുളക് അതൊക്കെ അതൊക്കെ പക്കത്തെ ചതക്ക നല്ല അരച്ചെടുക്കല്ല ഒരു മീഡിയം ചതവ ഉണ്ടാവലേ
ആഹ ആഹ
ശരി ആഹ ആഹ് മുളക് ഉം മുളകും പൊടിയും ഇണ്ട്ട്ടോ
ഏ മുളക് പൊടി ടോ
ആ ചച്ചീൽ മുളകും പൊടിട്ട് ഉ എന്നിട്ട് വ ആ അവിടെ എങ്ങനെയാ വയ്ക്ക
ഇവിടെ സാധാരണ കുക്കറിലാണ് വയ്ക്കലുള്ളത് കുക്കറില് നരിഞ്ഞിട്ടിട്ട് പിന്നെ അതിലോട്ട് ട്ട് പച്ചമുളകും പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ ഏ അരക്കണേക്കാ തോന്നണ തേങ്ങ പെരിഞ്ചീരകവും വെളുത്തുള്ളി ചീരോളി ആയിട്ട് അടിച്ചിട്ട്
എന്ത്
ചീരുള്ളി അന്നെ ചെറിയുള്ളില്ലേ
ആ ആ
ആ നിങ്ങളവിടെ എന്താ പറയാ ചെറിയള്ളിന്ന ആ അത്ട്ട അടിച്ചിട്ട് നേരെ തീക്ക് വേ വെന്ത് കഴിഞ്ഞിട്ട് തീക്കിട്ട് ഒന്ന്.
ഉ പെരുഞ്ചീ പെരുഞ്ചീര കടല്ലേ
ആ ആ
ഇവിടെ ചെറിയ ജീര നല്ല ജീരകം
ഹ പിന്നെന്ന ജെസ്റ്റ് അത് കടുകൊക്കെ ഇട്ടിട്ട്.
ആ എടുത്തിട്ട് നല്ല ഇതുണ്ടാവും
ഉം ഉം
ഓരോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് -
ആ ചക്കപൊരിക്ക് ആ
ചക്ക പൊരിക്കുമ്പോ എങ്ങനെയ ആ നമ്മള് കടന്നൊക്കെ വാങ്ങിക്കുമ്പോ ആ ഒരു മൊരിച്ച ഇച്ചിലുണ്ടാവല്ലോ പക്ഷെ നമ്മളത്തെ ഞങ്ങൾ നാള ഉണ്ടാക്കിട്ട്. ആ അപ്പം തന്നെ കഴിക്കാണെങ്കക്ക് കുഴപ്പില്ല പിന്നെ ഒന്ന് കുപ്പിയിലൊക്കെ പിറ്റേന്ന് നോക്കിയപ്പോ ആ ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട്.
എന്താ അങ്ങനെ നല്ല എണ്ണ എങ്ങന പൊരിക്കുക അതിന് മഞ്ഞപ്പൊടിപ്പും ചേർത്തിട്ടല്ലേ?
അതെ അങ്ങള ഇദ്യ അറിഞ്ഞിട്ടിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും.
എന്ത് അറിഞ്ഞ്
ആ നീളത്തിലേപ്പൊ ഇപ് മഞ്ഞ ആഇട്ടിട്ട് നല്ലോണംന്ന് കുഴച്ച ഇതാക്കും അപ്പൾ തന്നെ ഇങ്ങനെ വെള്ളം ഒറിങ്ങനെ വരൂ. ലേ യില്
ഉം
പിന്നെ അത് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിക്കൂ.
ഉം
ആ പിന്നെ നോക്കിയപ്പോ അപ്പം കൊഴപ്പല്ല നല്ല മച്ചു കുറേ നേരം വേണ്ട ഇത് ഒന്ന് ആ വരാന്.
ആ അന്താവ
ഏ അപ്പൊ എന്നിട്ട് എങ്ങനെ ഉണങ്ങി പോവാ അപ്പൊ നിങ്ങളത് എങ്ങനെ ആവൂല.
ഇല
ഉം
ഉം കറുമുറ ന് ഉണ്ടാകുല്ലോ ത് പോ ന കുപ്പിയില കുപ്പിയില ആക്കി വെക്കും അത് നണ്ട്പ്പല നന്റെപ്പക ഉണ്ടാവില്ല ഉം
ഏർ അപ്പൊ ഇവിടെ എന്താണാവോ പറ്റി ഞ അടച്ചുറുപ്പ് മോടി ശരിക്കും അടയാഞ്ഞിട്ടോ കാ
ആഹ ആ് അ അങ്ങനെ ഉണ്ടാവും നല്ല അത് ഉണ്ടാവും നല്ല ഡപ്പിൽ ഇട്ട്ക്കണെങ്കിൽ അത് ഒന്നും ആവൂില്ല
മ്മ്.......
എന്നിട്ട് ഇപ്പോ നോമ്പല്ലേ ഇങ്ങക്കൊക്കെ? നോമ്പല്ലേ?
ആഹ നോമ്പാണ് ആഹ ഉണ്ട്ണ്ട്. അവിടെയോ?
ഇല്ലാർക്കും ഇവിടെ നോമ്പ് ഒന്നുമില്ല
ഉം ഏ നമുക്ക് ഇവിടെ നോമ്പണ്ട് നോ
വീട്ടിൽ ആരൊക്കെ ഇണ്ട്?
വീട്ടില്.... ഉമ്മണ്ട്, ഉപ്പണ്ട്, അനിയനും മയയില്ലേ ഉണ്ട്, ഉണ്ട്, എല്ലാരും ഉണ്ട്
ആഹ
പിന്നെ
ഹലോ. ഹലോ. ആഹ് ഫുണ്ടൊക്കെയായി.
ഹലോ.
ഹലോ ഫുഡൊക്കെ കഴിച്ചോ. സ്പെസലൊന്നുല്ല ഇന്നലത്തെ മീൻകറി ഇണ്ടായിരുന്നു.
എന്ത്.
ന്നലെ ഇന്നലെ വെച്ച് വൈകുന്നേരം വെച്ചമീൻകറി ഇണ്ടായിരുന്നു.
മീകറിയോ എന്ത് മീന.
കൊഴുവ.
ഏ.
കൊഴുവ അവിടക്ക് എന്താ. അവിടക്കെന്താ പറയാ വത്തളോ ങ്ങ അവിടക്കന്താ പറയാ. ചെറിയ മീനിണ്ടാവില്യേ ആഹ ആഹ ആഹ.
ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി മീന ഞാൻ. ആ ഞങ്ങൾ ഇവിടെ ബത്തൽന്നാ പറയാ. ഇങ്ങളവിടെ എന്താ പറയാ കൊഴവാന്നൊ.
ആഹ ഹുസ്ബന്റിന്റെ വീട്ടില് കൊഴവാ ഞങ്ങളവിടെ വത്തലന്ന പറയാ.
ഏ കൊഴുവാ.
ആഹ. ആഹ പലെ നാട്ടക്ക് പല പേരല്ലേ. അത് രണ്ടും ചെയ്തു കറിവെച്ച്ചെയ്ത് പൊരിക്കും ചെയത്.
ഏ.....
ഉം.......
ഇനി രാത്രികൽക്കും എല്ലാർക്കും ചോറന്നെയാണോ.
ആഹ ചോറന്നെ
ഏ എല്ലാരും നമ്മളവിടൊക്കെ. രാത്രി ആരും അങ്ങനെ ചോറ് കഴിക്കൂല ഒന്നെങ്കി ചപ്പാത്യോ..... അങ്ങനെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കു.
ആഹ് ആഹ ഇവിടെ ചോറനെ എപ്പളെലും ഒക്കെ ചപ്പാത്തി ഇണ്ടാക്കും.
ഉം ഇണ്ടാക്കി കാണിചൊടുത്ത പിന്നെ എന്നും ഇണ്ടാക്കേണ്ടിരും.
ആഹ അതാണ് അയിന് നല്ല ചോറ് വെച്ചെടുത്തല്ലേ. അയമേ പൊക്കോളും.
ആടേ എങ്ങനെ എങ്ങനെ.
എന്തേലും വർക്ക് ചെയ്യണ്ടോ.
ഞാൻ ട്യൂഷൻ എടുക്കാറണ്ട്.
ആഹ്
ങ്ങ ങ്ങൾ ന്താവർക്കയ്യോ.
ഞാന് ഉസ്കൂള് വണ്ടില് പോണ്ട്.
ഏ എങ്ങനെ ഏ ബസ്സിലൊ.
ആഹ്
ഉസ്കൂൾ ബസ്സിലായിരിക്കും ലേ.
ആ
ഏ എന്ത് കുട്ട്യോളെ അങ്ങനെ വെലങ്ങുറിക്കാനും അങ്ങനെയൊക്കെയനൊ.
കുട്ട്യോളെ വണ്ടീലിട്ടെന്താ. ന്താ സ്റ്റോപ്പിലെത്തിയാ എറക്കാനും കേറ്റാനൊക്കെ. അങ്ങനെ ഉം
അപ്പൊ ഇന്ന ഒഴിവായിയിരിക്കുംല്ലേ?
സ്കൂൾ ഇല്ലല്ലോ ലീവാ ഉ
അപ്പൊ നാളണ്ടോ ഇവിടെയൊക്കെ നാളിയെ ഒഴിവുണ്ട്
നാളല്ല നാളല്ല നാളെ ബ്ടത്തെ സ്കൂള പിടിഎ മീറ്റിംഗ
ഏ അപ്പൊ പിന്നെ കുട്ടികളൊന്നും വരൂലല്ലോ ല്ലേ?
ഒന്നും വരില്ല ആ പാലൻസ് ഉ ട്യൂഷന്ന് എത്ര കുട്ടികളുണ്ട്?
എങ്ങനെ ട്യൂഷനിലോ ട്യൂഷനിൽ ഞൻഓ ഓൺലൈൻ ആായിട്ട് എടുക്കാറുണ്ട് ഓഫ്ലൈൻ. അപ്പ ഞാൻ ഓഫ്ലൈൻ ആണ്. ഇൻിവിജ്ല ആാണ് ഒരു കുട്ട ട്ടിക്ക് ഒരു ടീച്ചർന്നുള്ളേ? ആരുസ്റ്റിമാണ്
ആഹ ആ ഫി ഫീ ഒക്കെ എത്ര എങ്ങനെ? എല്ലാ വിഷയം എടുക്കുവ?
ഫീസ്ന്ന് പറയുമ്പോ ഏ
എല്ലാ വിഷയം എടുക്കുവോ?
അവ ഒരു മാ ഓ എല്ലാ വിഷയ ഒരു മാസത്തില് ഏഴേ അഞ്ഞൂറാ ആയില് ശനി ഞായ കാരം അധികം ഒഴിവ്
ആഹ് ആഹ്
അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്.
ആഹ് ശനിയാഴ് ണ്ടാവല്ലേ ട്യൂഷ ശനിയാഴ്ചല്ലല്ല ആഹ ശനിയാഴ്ച ണ്ടാവില്ലല്ലോ
ഇല്ലല്ല ഇല്ല എന്നാ ശരിട്ടോ.
ശരിന്നാ.